നമസ്കാരം നമസ്കാരം
നമസ്കാരം കേക്കുന്നില്ലേ
അങ്ങനെ കേക്കുന്നുണ്ടോ
ആ അന്നൂടെ നമ്മുടെ സൗണ്ട് സൗണ്ടേ കുറവുള്ള പോലെ തോന്നാ
ആണോ
ആഹ കേ ശരിക്കൊന്നും ക്ലിയർ ആവണില്ലേ അതുകൊണ്ടാണ് കേട്ടോ
ഇപ്പോളോ
ആഹ ഇപ്പ ക്കെ
എന്താക്കെയ
ആ ഫുഡ ആായിട്ട്ിത്തുന്ന എന്താ വർത്താനം
നല്ല വർത്താനം
ഉം മഴക്കെ ഇണ്ട അവിടെ
ഓ മഴയുണ്ട്
ഉം പണ ഏകദേശം കഴിയുന്നു ഏകദേശം നിന്നിപ്പോ സഡ ആയനെക്കൊണ്ടേ അങ്ങനെന്ന ആര് കുട്ടി
ആ ഹ
ല്ലല്ലോ ഇ ലീവാണ് അല്ലെങ്കിൽ പിന്നെ രാവിലെ തെ ചോറും കറിയൊക്കാവും പിന്നെ എണീച്ചിട്ട് നമ്മളൊരു ഏഴ് മണിയൊക്കെ ആകുമ്പോ അടുക്കളേക്ക് പോയന്നെ
ആഹ
അപ്പൊ പിന്നെ ചോറയിന്ന് കറിയ ആയിനട്ടാ ഇനിയിപ്പോ മീന ഇണ്ടോ ഒന്ന് വക്കാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ കുട്ടീ ഉറക്കാൻ വേണ്ടീട്ട് പോന്നതാ
ഇനി
ആ സമയത്ത്ങ്ങളെ കോള് കണ്ടത്
ആഹ
മ്മ് ഹ ഇങ്ങളപണിക്കകഴിഞ്ഞാ
ഇല്ല ഞാൻ ഹോസ്പിറ്റലേനു ഇപ്പ വന്നിട്ടേ ഉള്ളു
അതെ
ആഏ
എന്തറ്റി പൻചാ
അല്ല
ആഹ
അത് എന്താ അനിയത്തിക്ക് പനിയെന്നു
ആഹ
ആ എത്തി പനിയു അപ്പൊ എന്താ ഉ ആ് ഓള കവിടെ ഞാൻ ഹോസ്പിറ്റല വന്നും
ഓളെയും കൊണ്ടുപോയതാണല്ലേ
ആഹ അഡ്മിറ്റ് ചെയ്യന അപ്പൊ പിന്നെ ഞാൻന്നല്ല അവിടെ നിന്ന്
ഏ അഡ്മിറ്റ് ചെയ്യനോ എന്തക്കൗണ്ട് കൂടിയതാ
ആഹ പതിനഞ്ച് ഒക്കെ അയിക്കുന്നു
ഏ എന്നേ പോയി എന്ന അല്ല എന്നേ ഇണ്ടായി ഭഞ്ഞിയന്ന തുടങ്ങിയ
പനി തുടങ്ങിട്ട് കുറച്ചായി അപ്പോ എന്താ ചോമ്മ മാറിയിട്ടോള് ഇവിടെ കോഴിക്കോട് പ ക്കാ
ആഹ
അപ്പോൊ എന്താ വെയ്യഴട്ട് ഇങ്ങോട്ട് വന്നേരുന്നു അങ്ങനെ പിന്നെ ഏ ഇവിടെ ഉ ഒരാശുപത്രിയിലായിനു
ആഹ ആഹ ആ പോയി നന്നിലപ്പ അതല്ലാ എന്നിട് ഡിസ്ചാർജ് ആയി വന്നോ
ഇല്ല ചുമ കുറയുന്നില്ല ചുമ കൂടൊണ്ട് ഇപ്പൊന്നും ആവൂല ഇന്ന് നാളെ കക്കും മരുന്ന് ക ട്ടല
ഏ എന്നിട്ട് പല ഹോസ്പിറ്റല ഉള്ളത്
ഉമ്മണ്ട്
ആഹമ്മത മാത്രേ ഉണ്ടാവുള്ളു എവിടെ സ്പറ്റില്ല
ഉ പാത്തിമ
അതേ ആഹ് പത്തിമേലാ
ആഹ
ആഹ ഓക്കേ ഉ നാളെ ഡിസ്ചാർജ് ആവക്കല ഡോക്ടർ വന്നിട്ട്
ആ നാ ഇവിടന്നാണ് പറഞ്ഞേ
എന്താണ് ഇപ്പത്തെ കാലാവസ്ഥ അതൊണ്ടേ വെയിലല്ല മഴയല്ല അങ്ങനെ ആ മഴ ഇണ്ടോ പച്ച ഇണ്ട് ഇല്ലചല്ല അവിടെൊക്കെ ഇണ്ടോ
ഇവിടെ അന്ന നാവിലെ തുടങ്ങിക്കുന്നത്
ആ അവിടുത്തെ അതന്നെ ചെയ രാവിലെ തുടങ്ങിക്ക എന്നാലും ഇള്ളേനട്ടാ
മ്മ്
ഈരിതില് മഴ കിട്ടാനും വളരെ ബുദ്ധിമുട്ടല്ലേ മഴയും കിട്ടണല്ലയ വെള്ളം ഇല്ലയാ വെള്ള ഇല്ലാത ചൂടിന്റെ കാല ഭയങ്കര ചൂടും വെയിലും വരൾച്ചയും വെള്ളമല്ലാത്തക്ക് വെള്ളല്ലാണ്
ടും ഇവിടെ പിന്നെ വെള്ളത്തിന് കുഴപ്പല്ല
ഇല്ലല്ലേ അതെ ബുദ്ധിമുട്ടില്ലാതൊ ക്കട്ടെ കാരണം എന്താ പറയാ വെള്ളം എ പറഞ്ഞാൽ നമുക്ക് ഏതൊരു ആവശ്യത്തിനന് വേണ്ടിയിട്ടരുന്നതാ വെള്ളംന്ന് പറഞ്ഞ നമുക്ക് അതില്ലാണ്ട് കഴൂല അല്ലേ
ഉം ഉം ഒരു കെണറന അല്ല കിണർന്ന് മൂന്നാൾ എടുക്കല
ങ്ങളെ കുടുംബക്കാരന്നെയാവൂലേ
ആഹ ഇത് തറവാടാ താഴത്തി രണ്ട് പോരാ പ്പാന്റെ അനിയൻമാരാ
ആഹ തറവാട്ടിലാണങ്ങളല്ലേ
എങ്ങനാ
നിങ്ങളാണോ തറവാട്ടിലുള്ളത്
ആ അതെ അതെ
മറ്റൊരു വേറെ എവിടെ വെച്ച് പോയില്ലേ
ഉം
ആഹ അപ്പൊ ഓരും ങ്ങളും കൂടെ ആയിരിക്കും കളിച്ചൊന്നണ്ടാവാ ഉം ഉം
ഒരാൾക്ക് ഇപ്പ കിണറ് വെച്ചിക്ക്ന്ന് പക്ഷെ ഈല്ത്തെ വെള്ളം ഇങ്ങനെ കലങ്ങീറ്റ് അയിന് എടുക്കാണ്ട്ക്കാ
ഏ യെ
ഉം
വീട്ടിലാരൊക്കെയിണ്ട്
ഉമ്മ പ്പ ഞാൻ അനിയൻ അനിയത്തീന്ന് പറഞ്ഞ എന്റെ വകെലുള്ളതാ ഉപ്പാന്റെ ഏട്ടന്റെ മോളാ
ഇപ്പൊ ഹോസ്പിറ്റലിൽ ഇള്ളത് ഉപ്പാന്റെ ഏട്ടന്റെ മോളാണോ
ആ
ഏ അവിടെ എന്നിട്ട് നിങ്ങളുമ്മയാണോ അവിടെള്ള
അല്ല ഓളുമ്മ
ഓളമ്മ ആ ഓക്കെ അപ്പൊ ഇങ്ങളാടെപ്പോയി നിന്നടുത്തില്ലേ
ആ ഓര്ക്ക് ഓരിങ്ങനെ ഫുഡ് ഉണ്ടാക്കീറ്റ് എന്തേയിന് എന്തേയിന് ആ കടണ്ട് അപ്പം കടേലുള്ള ഫുഡൊക്കെ ഉണ്ടാക്കണം അങ്ങനെ ചിലപ്പോ ഓർഡർ ഉണ്ടാവും അപ്പൊ അതൊക്കെ ചെയ്യണം അപ്പൊ പിന്നെ ഇന്നലെ എന്നോട് ചോദിച്ചന്നാട നിക്കൊന്നു അപ്പ ഞാനിന്നലെ ആടെ നിന്ന് അപ്പൊ ഇന്ന് രാവിലെ ഓര് വന്ന് ആഹ പിന്നെ വലിയ പ്രശ്നല്ല മരുന്ന് കേറ്റാന്മാ അത്രേള്ളൂ റൂമിലുമാണ്
ആ അതെ പിന്നെ ചെറിയ കുട്ടികളൊന്നുംല്ലല്ലോ അപ്പൊപ്പിന്നെ അത്യാവശ്യം ഓക്കും അറിയുന്ന ആ് അതെ അറിയേണ്ട
ഉം
ഇത് പോലെ ഡോക്ടറും സിസ്റ്റേഴ്സും എന്ത ചോദിക്കുമ്പോൾ നമ്മള് പോയോടുത്താൽ മതി മരുന്ന എന്തേും വാങ്ങാനില്ലേ
ആ
അവിടെ ആരൊക്കെ ഉള്ളേ
ഇവിടെ ഞാന് ഭർത്താവിന്റെ വീട്ടിലാണ്
ഉം
ഇനിക്ക് മൂന്ന് പെൺകുട്ടികളാണ് മൂത്താള് രണ്ടാം ക്ലാസ്സില് പിന്നെ അതിന് താഴെ രണ്ടേ മുക്കാല് വയസായി അതിന് താഴെ ഒന്നര വയസ്സ്. മ്മ്
അപ്പൊ ഒരാള് ഉറക്കാന് വന്നതാണ് ഓളിങ്ങനെ ഉറങ്ങിക്കൊണ്ടിക്കണ്ടേ മാറ്റാളിണ്ടാവും ഇവ് ടെ ലാപ്ടോപ്പ് കാണുന്ന മൂത്താളെ കൂടെ
രണ്ടാളെ മെനേജ യ്യണോല്ലോ
ആ അതെ രണ്ടാളേം മാനേജ് ചെയ്യണം അതിനിടെലിങ്ങനെ ഇങ്ങോട്ട് വന്നതാണ് പിന്നെയിവിടെ ഉം മ്മുപ്പുണ്ട് ഭർത്താവിന്റെ ഉമ്മീം ഉപ്പീ പിന്നെ ഭർത്താവിന്റെ അനിയനും ഉ ഉ ഇപ്പം അനിയന്റെ കല്യാണണ്ട് അയിന്റെ ഓരോ തിരക്കിലാണ് ഇപ്പൊ പണിയാണ് വീട്ടില് അടുത്ത ഓഗസ്റ്റ് പതിനാറിന കല്യാണം ഇപ്പ അയിന്റെ മുന്നേ ബാത്റൂം ഒന്ന് ശരിയാക്കാനുണ്ട് അതുപോലെ അലമാരോ വക്കാനുണ്ട് അന്നെ ചുമരമല് അള്ളമേല വെക്കണം പിന്നെ ബെഡ് കാരമ്പം വാങ്ങണം അയിൻ്റൊക്കെ ഓരോ തിരക്കിലാണ് അടെ പണിയ എടുതോണ്ട് നിക്ക എന്റെ വീട്ടിലാ
ആഹ് ഭർത്താവിന്റെ
ഭർത്താവിന്റെ വീട്ടിൽ ഇവിടെ ഏ ഭർത്താവിന്റെ അനിയനും പിന്നെ രണ്ട് ഏട്ടന്മാരു ആണ് പിന്നെ മൂന്ന് പെങ്ങമാരു ഉണ്ട് ഉ രണ്ടാള് വേറെ വീട് വെച്ച് പോയി ഇനിപ്പ നമ്മുക്ക് വീട് പണി തുടങ്ങിട്ടുണ്ട്
ഉ
ഇന്നിപ്പ വരും
അനിയനാ ചെറ്ത്.
ആ അനിയനാ ചെറുത്.
ഉം.
നിക്കായിഞ്ഞിട്ട്ണ്ട് എ ഉം എട്ട് മാസായി കഴിഞ്ഞിട്ട്.
ഉം.
ഉം നിങ്ങളെ കല്യാണം കഴിഞ്ഞാ.
അല്ലല്ല.
ഏ പഠിക്കാ
ആഹ്.
എന്തിനാ എടുക്കെണേ?
ഡിഗ്രി.
ഡിഗ്രി ഫസ്റ്റോ സെക്കൻ്റോ.
രണ്ട്.
ആഹ്. എന്താണ് സബ്ജക്ട് ഏതാ.
ബി ബി എ.
ആ ആഹ് ഹേ ഇന്ന് ക്ലാസ്സ്ണ്ടാവൂലല്ലേ.
ഉം സൻഡൽ.
ഉം നാളെണ്ടാവൂലേ.
നാളണ്ടാവും ഞാൻ
അഎന്തേ ഹ ഹേ.
ന്ന ക്കെണ്ടാവൂല.
ആഹ്
അയിൻകി തോന്നുമ്പം ഞാൻ പോവും.
ആഹ് അങ്ങനെയാണോ അയ്ന് കൊഴപ്പുണ്ടാവ ല്ല ല്ലേ.
കൊഴപ്പൊക്കണ്ടി അത് എന്താ പറയാ അത്യാവശ്യത്തിനുള്ളക്ക ആക്കിയേക്കും. ന്നിട്ട് പിന്നെ ലീവ് എടു
ആഹ് ആഹ് അങ്ങനെ
ആഹ്.
ടീച്ചേഴ്സ് അങ്ങനെ വിളിക്കൊന്നുണ്ടാവൂലല്ലേ വെരാത്തേയ്ൻ.
ഇല്ല എന്തെങ്കിലൊക്കെ കാരണം പറഞ്ഞാൽ മതിയല്ലോ.
ആഹ് അതെ മടിയങ്ങ് പോവൂലല്ലെ.
ദൂരം കൊർച്ച് കൂടുതലാ
ആഹ് അതല്ല അപ്പൊ ഹോ ചിലന്താ അങ്ങനെ ആ കിട്ടൂലല്ലെ.
ഇല്ലല്ല ആ കിട്ടും പക്ഷെ അത് നോക്കിയില്ല പോയത് ഞാനെ ഉള്ളൂ എന്നാലും ഒര് അങ്ങോട്ടും ഇങ്ങോ ട്ടും കൂടെ നോക്കണെങ്കിൽ മൂന്ന് മണിക്കൂർ ഇണ്ടാവും
ആണോ അപ്പൊ എപ്പഴാ വീട്ട്ന്ന് എറങ്ങല്
ഞാനൊരു ഏയേമുകാലൊക്കെ ആവുമ്പോ
എറങ്ങുലേ അ എത്തലോ ഒമ്പത് മണിക്കാ ക്ലാസ്
ഏ അ പത്ത് പത്ത്
പത്തണിക്കൊ അപൊക്കെത്തുള്ളൂ
ഞാനിവിടുന്ന് ഒരു ഏഴെമുക്കാലിന് പോയാല് ഏ ഒരു ഒമ്പതര ആവുമ്പം അവിടെത്തും
എത്തുലേ
ഉം
ഉം ദൂരം പിന്നെപ്പോ പോവാണ്ട് ക്കല്ലല്ലേ
അതെ അതാണ് മെയിന്
ആ പിന്ന മടിയാവും
ഉം
വേറെന്തൊക്കെ ഇപ്പൊ മഴ പെയ്യ്ണ്ടോ
നല്ലതില്ല
ചാറ വടിം അതേ അവസ്ഥനെയാ
ഇന്നലെ അങ്ങനെയൊന്നുംല്ലേനോ ഇന്നലെ കൊറച്ചേരേ ഉള്ളൂ
ആ ആ ആ അതന്നെ ഇവിടെ അങ്ങനത്തന്നെ ഇപ്പൊ ഇന്നാണ് പോം രാവിലെ തോട്ടേ മഴ
ആ
മഴ ഈ മാസം മഴ കാണാണ്ട്ക്കുമ്പളും ഒരു ബുദ്ധിമുട്ട് ആ എല്ലാതും നമ്മക്ക് പെയ്താലും പെയ് തില്ലെങ്കിലൊക്കെ ബുദ്ധിമുട്ട് പറയുന്നതല്ലേ മനുഷ്യൻ മാരുടെ സ്വഭാവം പെയ്താ ഇവടിം പെയ്തു ആ അയ്ക്കോട്ടെന്നാ
ഉം